ആ എന്താ വർത്താനം നല്ല വർത്താനം പിന്നെന്തൊക്കെ ഞാനൊരു കാര്യം ചോയിച്ചാനാ എന്താ എന്നാ ജ്ജ് നേരത്തെ ചോദിച്ചിരുന്നില്ലെ ഒരു കാര്യം
ആ ആ ആ അതെ അത് ചോദിച്ചാ വേണ്ടിട്ട് പിന്നെ ഇല്ലേ
പറഞ്ഞിരുന്നില്ലേ വോയിസ്‌ ഇട്ടിരുന്നില്ലേ
ആ അത് തന്നെയാ അത് ചോയിച്ചാനാരുന്നേ
ആ
പിന്നെ ഈ എങ്ങനെ എന്താ അത് അതുണ്ടാക്കി എന്താ എന്ത് എ എന്താ ആ ബിരിയാണി ഉണ്ടാക്കിയതെങ്ങനെ
ബിരിയാണിയോ ആ എന്താ ഉണ്ടാക്കും മസാല കുറച്ച് ഉണ്ടാക്കിയ മതിയപ്പോ അപ്പോ ടേസ്റ്റ് കിട്ടും
എനിക്ക് എനിക്കങ്ങനെ ആ മസാല കൊറ ച്ച് നല്ല രസാണ് അന്നേ ഞാൻ അന്നോട്‌ അതേ ചോദിക്കാ വെച്ചിട്ട് പിന്നെ അങ്ങനെണ്ടാക്ക ക്കാൻ വേണ്ടീട്ട് ഇനി നാളെ നാറാഴ്ചല്ലേ അപ്പൊ കുട്ടികൾക്കേ
ഞാന് എങ്ങനെ ഇണ്ടാക്കാന്നോ ഞാന് ഇഞ്ചി വെളുത്തുള്ളി
ആഹ്
ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് പച്ചമൊളകും കുരുമൊളകും പിന്നെ വല്ല്യ ജീരകോക്കെ അയിലാ ചേർക്കും
ആഹ് ആഹ് ആഹ് ആഹ്
ഒറ്റ ചായക്കല്ലാങ്ങട്
ഏഹ് ആഹ് ആഹ് ആഹ് ഒന്നിച്ച് ആഹ് എന്താ ആഹ്
ചാത്തിഅതാണ്ട് വെക്കും എന്നിട്ട് പിന്നെ വെ ല്ലുള്ളി കൊറച്ചരിയല് തോനേം മസാ വല്യുള്ളി വഴറ്റൂല ഒരു കിലോ അരിക്ക് മൂന്ന് വല്ലുള്ളിയോ ന്നാലും പിന്നെ തക്കാളീനെ കൊറച്ച് വേണ ട്ടോ കൊറച്ചൊക്കെ വേണം പുളിക്കൊക്കെ എന്നിട്ട് പിന്നെ അടുപ്പത്തു വച്ച് ഉള്ളി എന്താ ഉള്ളി വാട്ട
ആഹ്
ഉള്ളി ഉള്ളിങ്ങനെ കൊറച്ച് വാടാനാകും നുള്ള് ഉപ്പിടുക
ആ ആ അത് നല്ല കടയിൽ നിന്ന് വാങ്ങിയ പോലെയി ടെസ്‌ ചെന്താടെസ്റ്റ്
ആഹ് എന്നിട്ട് എന്താ ഉപ്പിട്ടിട്ടേ പിന്നെ വാടി കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി കുറച്ച് വാടക്ക് തന്നെ തക്കാളി ഇട്ടിട്ട് പിന്നെ അങ്ങട് അടച്ചു വെയ്ക്കുക അപ്പൊ രണ്ടും പാട നല്ലോണം വേവും വ
വന്തോളു ആഹ് ആഹ്
കിട്ട് നമ്മള് ഇഞ്ചി ആ പേസ്റ്റ് ഇല്ലേ ആ പ്പേസ്‌ തോന ഇട്ട് കുത്തിച്ചണ്ട ഒരു ഭാഗത്തിനൊക്കെ ലേസ
ആഹ് ഞാനതിന് എന്താ ചെയ്യണെന്നോ ഞാന് എടി മസാല കൂടുതൽ ഇ ഡാ തോന്നണ്ടേ ഒരു ടെസ്റ്റ്‌ ആക്കഡ് കോയ പോലെ ഒരു ടേയ്സ്റ്റും വരുനി ല്ല
ആഹ് ന്ന ഇങ്ങനെ വെറും ഇങ്ങട്ട് പിന്നെ പിന്നെ ബീ എന്താ ബീഫ് ബി എറച്ചി ബിരിയാണി ആണെങ്കിലേ അപ്പ അയ്ക്കേന്ത ട്ടാ ന്നോ പിന്നെ മഞ്ഞളും മോളകും മല്ല് ല്ലി നുള്ളിച്ചിട്ടിട്ട് എന്താ നുള്ള് ഉപ്പും ഇട്ടിട്ട് വിസിലടിപ്പിച്ച് അഞ്ചെട്ടണ്ണം
ക്ക ആ ആ ആ
ആ അപ്പ ച്ചിട്ട് പിന്നെ അത് എന്താ അനെ വാട്ടാൻ വെച്ചക്കണല്ലോ അത് അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി മസാ
ആ ആ
മസാല ഇട്ടിട്ട്
ആ ആ
അയിക്ക് പിന്നെ മല്ലിച്ചെപ്പൊക്കെ ഇടാ
ആഹ് ആ
മല്ലിച്ചെപ്പ് ഇട ആ ഉള്ളി ഉള്ളിയൊക്കെ വാടിട്ട് എന്താ മസ
ആ ഉള്ളില് ആ ഈ മസാലകൊളേകെ ഓന്നിച്ച് ആ
ആ പിന്നെ ഇതുഇട പിന്നെ ഏത് ഗരം മസാ സാല പൊടിഇട
ആഹ് ആ
എന്നിട്ടൊക്കെ കൂട്ടി യോജി ക്ക എന്നിട്ട് പിന്നെ അയിക്ക് മഞ്ഞപ്പൊടിം മോളകും പൊടി ഒന്നും വേണ്ട നുള്ള് മല്ലിപ്പൊടി വേണെ ഇട്ടാൽ മതി
ആ ഞമ്മള് ഈ വേന്താ ബീഫില് വേവി ച്ചില്ന്നെ ഇണ്ടാവുലെ അതാ ഇറച്ചില് വേവി ആ ഇറച്ചി വേവിച്ചെല് ഇണ്ട ഉണ്ടാവില്ലെ ആ ആ അപ്പ ആ വള്ളോം കളെയാ അ പാർന്ന് വറ്റിച്ചതല്ലേ ആ അല്ലെങ്കി പിന്നെ ആ വെള്ളം ഒഴിവാക്കിയ പിന്നെ അതിന്റെ രസം പോയില്ലേ
രസം പോയി
ആ ആ ആ പിന്നെ അത്യാവശ്യം പോകും വാണം ല്ലേ നല്ല നേരായിനിട്ട് നല്ല മയോണ്ട് കാര്യം നല്ല നല്ലനന്നേക്കാണ്
എന്നിട്ട് അങ്ങനെ ആഹ് എന്നിട്ട് അങ്ങനെ ആ അങ്ങനെ ഇതാ എന്നിട്ട് പിന്നെ മല്ലി മല്ലിച്ചപ്പൂ ഇതൊക്കെ ഇട്
ആഹ് ആ ഈ വെള്ളം ഈ അരി തെളപ്പി അല്ലേ അരി തെളപ്പിക്കണിക്കും ഈ മല്ലിച്ചപ്പൂതൊക്കെടൂല്ലേ
ച്ചരി വല്ലാതെ വന്ത് വേകാനും അലിയാനും പറ്റൂല
ആഹ് അതൊരു പാക
ആഹ് അന്നിട്ട് ആഹ് അന്നിട്ട് അത് ഉറ്റിയ ആ അങ്ങിട്ട് ലേസം തൈരും ഓ വാറനട്ടോ അത്ക്ക് തക്കാളിക്കുടി ആ മസാലക്ക്‌ തുള്ള് താ തൈര് ഇട്ടളക്കണം
ആഹ് ആഹ് ആഹ് ആയിക്കോടെ അപ്പൊ ഞാന് അത് തന്നെ അത് എന്താകാരനോട് ച് ചോയ്ക്ക് ക്കണം ചോദിക്കണം കരുതി നാളെ ഇനിപ്പൊ കുട്ടികൾക്ക് സ് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോ ഈ സ്കൂളല്ലാത്തുമ്പോലാണെ എന്തെങ്കലുമൊക്കെ അങ്ങനെ എന്തേ ചെയ്യല്ലേ അപ്പൊ പിന്നെ ഞാന് ന്നാ അതെന്നാ എന്തേലും ചി ചെയാലോന്ന് നീരീ ണ്ട് ന്നാ അങ്ങനെ അന്ന് ഈ ഇണ്ടാക്കിയ പോലെ ലതാണെങ്കി കു ട്ടികൾക്കെല്ലാം ഇഷ്ടപെടും തെയ്തുക്കുണു തിന്നും ചെയ്യും
അപ്പൊ ഇനിതൊനൊന്നും ഉണ്ടാവൂല്ല അ ല്ലാ തിന്നാൻ പാടില്ലാത്തരി ഇതൊന്നും ഉണ്ടാവൂല്ല
ആഹ് ണ്ടാവൂല അതാ അത് എല്ലാ ഏ അതെ എ ന്താ എലാരും ഉപ്പിയേം എലാരും നല്ലത് എന്നോ
ആ അതന്നെ
ആ അപ്പൊ പിന്നെ ത ഇത് കഴിഞ്ഞു പുതിയതായിട്ട് എന്തേലും റെസ് പി എന്തെലും കൂട്ടിക്കണോ ഒന്നും അറിയി
ഏ പുതിയതായി പറ്റുന്നില്ല നമ്മളെ പഴയ പിന്നെ ക്ക് മസാലണ് കൊറച്ചക്ക ഉള്ളി ഇങ്ങനത്തൊക്ക കണ്ണിക്കേണ്ടതൊക്കെ
ആഹ ആ ആ ശരി ആഹ ആഹ് ആ അപ്പൊ ആ അപ്പൊ മോളുന്റെ കുടിക്കാര് വന്നപ്പോ അങ്ങനെ എന്താ ചെയ്ത് വെച്ച കൊടുത്തേ
ആഹ ഓൽക്ക് അന്ന് ബീഫ് ബിരിയാണി അതായത് ഇറച്ചി ബിരിയാണിന്നെ ഉണ്ടാക്കിയത്
അതെ ആഹ എടാ അത് അന്ന് നേരായി അന്ന് നേരായിന്നല്ലേ പറഞ്ഞില്ലേ
ഉം അന്നു നേരായി നേരായി
ആഹ ആ പിന്നെ അപ്പൊ ഓല് ഓല് ഇനിപ്പോ എന്നാ ഓല് എന്താ ഓലക്ക് ഡ്രെസ്സൊക്കെ എടുത്തോ മോളൂനെ കൊണ്ട് പോയിട്ട്
ആഹ ഡ്രസ്സ് ഒക്കെ പെരുന്നാക്ക് എടുത്തില്ലേ
ഏ ആ ആ ഒല് എങ്ങോട്ട എന്താ പുറത്തക്ക പോയിന്നോ ടൂറൊക്കെ പോയിന്നോ ഫോട്ടോകളൊക്കെ കണ്ടീന്നു
അത് ഓല ഇമ്മറത്തന്നെ ഓല കുടീലന്നെ അല്ലാതെ വേറെ എടുക്കും പോയിട്ടൊന്നുമല്ല
ആ നല്ല ഇതുണ്ടല്ലേ നല്ല വ്യൂ അവിടന്നൊക്കെ പോട്ടിട്ട് നല്ല രസുണ്ടല്ലേ
ഉം രസണ്ട് പോത കാരണം കുടിപ്പിച്ചിട്ടെ
നമ്മളെ പെരെന്നൊന്നും അല്ല അന്താ കൊറേനേ ഏ ആ അങ്ങനെ വേണേ എന്നാല് ഒരാൾ പെരക്കൊക്കെ ഒരു ചോ എന്ത ഭംഗി ഉണ്ടാകേ
മം മു
ഇതെന്താ അദ്യാ അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസാ ആ ഇപ്പ ഒരു സൈസ് ഊഞാല് ഓക്കെ ഉണ്ടല്ലോ മുറ്റത്ത് അതൊക്കെ രസാട്ടോ ആ എനിക്ക് ഇങ്ങനെയൊത്തൊക്കെ വാങ്ങണം ആസ്സുവ കുട്ടിക്ക്ക്കെ
ഉം അ മുറ്റം നേരാക്കണടി ഞങ്ങളെ മു റ്റം നേർ ആക്കിത്തിളി
ആ മു റ്റം നേരാ ആക്കിട്ട് എന്റെ കു അന്റെ കുട്ടറെ കല്യാണ ഒക്കെ ആവുമ്പോ അതിനൊക്കെ മുറ്റതൊക്കെ നേരക്കിട്ട് അത്യാവശ്യം കട്ടെ അതൊക്കെ പഴിച്ചതക്കെ മുറ്റൊക്കെ ശെരിയാക്കിയിട്ട് പിന്നെ
ഉം ഒക്കെ നടക്കും പറഞ്ഞതന്നെ പറഞ്ഞതന്നെ ലോ എന്താ കാറ്റാണ് അതിപ്പ മുറ്റം കള
ഹല്ലേ ഇങ്ങളെ മുറ്റൊക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ട്ന്ന്റിയ ചെയ്ത രസം ഉണ്ടാവട്ടോ ഏ ആ അതിന് കൊറെ സാധനങ്ങളും വണം
ആ അതന്നെ
ഞമ്മള് വീടരിക്കുമ്പോ എന്താ ചെയ്തച്ചാത്ണ്ടാവും
അത് ആ പിന്നെ അത് കഴിഞ്ഞാ പിന്നൊക്കെ കണക്കന്നെ
ഒന്നും ചെയ്യൂല്ല പിന്നെ പൈ കൂടി അ അതാണ് ഇല്ലേ എന്താലേപ്പ പുസ്തക അങ്ങനെയൊക്കെ അവ പിന്നെ അതോളം നമ്മൾ അത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ
അല്ല ആ അതന്നെ
പിന്നെന്താ എന്താല്ലാ
അല്ലേ എന്റെ എന്റെ ഏട്ടത്തിനല്ലേ പാലക്കാട്ട് കെട്ടിച്ചിക്കണല്ലോല്ലേ
അത് ആ. കട്ട്‌ ആഹ എന്ത്
ക്കണ്ടോച്ചല്ല നാള് ഞൻ അവടെ ബസ്ന്ന് കണ്ട പോയി
ആഹ് ഇനി പോകണം ഇനിയിപ്പ നമ്മുക്ക് എന്താ ബസ്സൊക്കെ ഫ്രീയല്ലേ ഇനി പോ ദൂർത്തക്കൊക്കെ പോവാലോ ഹം
പേൻ പിന്നെ
ആ ഇന്നെ പോണ ഞീ അങ്ങനെ ഇനി പോണംന്ന്റയാ ഓളത്തക്ക പോണംന്ന് പറയാ അല്ല ഓള്ന്നാള് പറഞ്ഞീന്ന് പെരുന്നാൾക്ക് വന്നപ്പോ പറഞ്ഞി വര കൊണ്ടണ്ട് വര കൊണ്ടോക്കെ പറഞ്ഞിന്ന അപ്പൊ ഞാന് ആ ഞാൻ വരണ്ടതൊക്കെ പറഞ്ഞീന്നേ
ഞാൻ കൊറെയി കണ്ടിട്ട് അയില് പിന്നെ അങ്ങനെ ബസ് കേര
ആഹ ആഹ പിന്നെ
ആ
ാ നമ്മടെ സാഹച എന്താപലെ ഒരു ലെ അബുവിന്റെ എന്താ ഇ മരിച്ചണല്ല മരുവന്റെറെപ്പാ
അല് പോ ആരൊക്കെ പോയിന്നോ എന്താ
ആഹ് എന്തായിനാർ മൗലൂത മൗലൂത എന്നൊക്കെ പറഞ്ഞുന്ന കേട്ടോ ഞാൻ വിളിച്ചച്ച് എന്ത എന്താന്ന് അറിയില്ല കേട്ടോ ഇനിയിപ്പോ ഓല് പോയി ആ ഒക്കെ പോയിരുന്നന്നൊന്ന അറിയില്ല അ ഞാൻ ഈ എന്താ തിരക്ക് വര്ക്ക് വര് രാവിലെ സ്കൂൾക്കട് പോയി കഴിഞ്ഞാലേ രാവിലെ ഒരു അഞ്ച് മണിക്ക് നീക്കണം പായണം ഇങ്ങോട്ട് പിന്നെ എട്ട് മണിരെ മണ്ടി പായണം ഏ ഉം രു പിന്നെ തിരുമ്പലും ദാലും അയിക്കൂടെ പിന്നെ എന്താ ഇന്നലെ വെള്ളിയാഴ്ചായി ഉം ഇന്നലെ വെള്ളിയാഴ്ച വെള്ള ഡ്രസ് ആയിരുന്നു യൂണിഫോമേ
ആഹ്
ആ വയലന്റെ ആ ചലീരെ കുളിച്ച
അ പിന്നെ വ്യത്യാസ വെക്കാൻ പറ്റ റ്റ വെള്ളെ
ആഹ് പിന്നെ ആ കേടരും ജീവൂലേ കരുമ്പഴടക്കും ജീവൂലേ അ അപ്പൊ അത് ഞാൻ തന്നെ നിർത്തിയിട്ടട്ടോ വന്നേക്ക മഴയൊന്നും കൊണ്ടിട്ടുണ്ടായിുന്നില്ലത് അതുകൊണ്ട് നീർത്തിട്ടു എന്തായാലും ഇപ്പൊ ഒരു കൊല്ലം തന്നെ ഉള്ളള്ള പിച്ച പിന്നെ ത്തേക്ക് വേറെ വണ്ടേരും ഇക്ക് ഒന്നും പറ്റൂലല്ലോ സിബത്ത ഒക്കൂലല്ലോ ആ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണണ്ട്
ആഹ്
പിന്നെ എന്തൊക്കെയ ഇങ്ങട്ട് ഒറങ്ങിയോ കുട്ടികളൊക്കെറങ്ങിയോ
ആഹ് ഓലൊക്കെ പോ ഒരുവിധൊക്കെ ഉറങ്ങി തണ്ട്
അയി നേരം ആവുമ്പതിരി കിടക്ക കടക്കൂല അവരൊന്നും കടക്കൂല
ഇല്ലേ ഓലൊക്കെ ഇഞ് നേര വളക്കുന്നന്റെറെ ഉള്ളിലള്ള മോളെ
ഹെ ഏ
ആഹ് സ്കൂളില്ലല്ലോ ജിമ്മിന് ഇതിനൊക്കെ പോയിട്ടേ
ആഹ് ആഹ് അപ്പൊ ആഹ്
അ നല്ല മഴപ്പോ ഒഴഞ്ഞു പോയിന്ന് നല്ലവേ ഇലന്
ആഹ ഇന്നോ
ഇന്ന് ഇവിടെൊക്കെ നല്ല വെയിലങ്ങള അട പോയിതോ ചെറുകയരൊക്കെ ആ ഭാത്തൊക്കെ
ഇല്ല ഇവിടെ എന്താ പിന്നെ അങ്ങനെരു വലിയരു മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലട്ടോ ഇവിടെ ഞാന് പിന്നെ ഇവടന്ന് പോർത് പറത്തക്ക ഇറങ്ങിയിട്ടില്ല ഇന്ന് വല്ല ക്ലീനി നല്ല ഇതരുന്നു തുൊറക്കലും മറിലും ഒക്കെ നല്ല പണയിലിരുന്നു
ആഹ ശരി ഇപ്പ പ്പോ ക്ലീനിങ്
അല്ലേ ഞാന് എന്താഞ്ഞാല് എ നാലല് ദിവസം രണ്ടു ദിവസം കുടുമ്പോഴൊക്കെ തന്നെയള്ള തുടക്ക എത്തണ്ടേ മനസ്സിനന് ആഹ അപ്പൊ അപ്പൊ പിന്നെ എന്ന ഇനി രണ്ടു ദിവസം നാളെ നാളെ ഇ പതിനെൊന്ന പോ കൊണ്ടാവൂല അപ്പൊ നാളെ ഞാനൊരു ബരി ബിരിയാണി പി എന്തും വെക്കട്ടേെ എ് ന്നേരത്തിട്ടെ അന്ന് വെച്ച നല്ല ടെ രസ
ആഹ് ആയിക്കോട്ടെന്ന്ഞ്ഞീന്നാ എന്താ പറയണ്ടു
ആ ആ ആ് അപ്പൊ ഞാന അതെങ്ങനെ വെക്കാന്ന് ചോദിച്ചക്കട്ടെീട്ടേ അതെ പിന്നെ ഓൺലൈനിൽ കണ്ടപ്പന വിള ച്ച ത അല്ലെങ്കിൽ എന്താ ഇതായി എന്താ നേരത്ത ല്ലേ എന്നാ ശരിന്ന പിന്നെ എന്ന വിളിച്ചണ്ട് ട്ടോ ആ ശരി എന്നാ ശരി